ആഹ്
എന്താ വിശേഷം ഓ കേക്ക് ഏ എന്താ പണി ആഹ് കൊയപ്പോന്നൂല്ല്യ അങ്ങനെ പോകുന്ന
അ അഹ് പണി കിച്ചൺലാണ് മ് കിച്ച ഉം ആ ആഹ് ഇന്ന് സ്കൂളൊന്നുംല്ല ലീവാണ് മ്
അപ്പോം ആക്കംമ്പോലെ ഇടുത്താ മതിലൊ
ആഹ്
രാവിലെന്ന്യ ആവോ എല്ലാം
രാവിലെ ആഹ് ഒരു പത്തുമണീന്റെ ഉള്ളിലായിട്ട്
എല്ലാപണിംകയ്യോ
ആ
അപ്പൊ സുബയ്‌ക്കെപ്പയ എണീക്കല്
ക്കോ
ഏ അഞ്ച് മണിക്ക് എണിക്കുവ അപ്പഴ ങ്ങനെ കിച്ചണിലോട്ട് വരോ
ആഹ നിസ്കാരോം എല്ലാം കഴിഞ്ഞു മദ്രസണ്ടാവും മോള്ക്ക് അപ്പൊ കൊറച്ച് നേരത്തേണീക്കും
ചായക്കൊടിച്ചോ
ആഹ് ചായ കുടിച്ചു
ഏ എന്ത കടി ഇവിടെ ഞാനിപ്പോ നീചന് ഞാൺ എന്റെ വീട്ടിലേർന്ന് പിന്നെ കൊറച്ചേരം എടന്നൊറങ്ങി കൊഴപ്പല്ലല്ലോ അപ്പോം കൊറച്ചേരം എടന്നൊറങ്ങി ഇപ്പണീക്കാ ഇങ്ങനെ ഫോണ് ങ്ങനെ നോക്കിയ അപ്പൊ ഇങ്ങനെ ഫ്രീ ണ്ടപ്പോ ഇങ്ങനെ വിളിച്ചതാ പിന്നെ എന്തൊ
ഹ് വേറെന്താ മഴക്കണ്ടോ
ഇല്ല ഇല്ല ഇന്ന് മഴ കൊറവ് നല്ല വെയില് രാവിലെ എണീച്ചപ്ലന്നെ
ആഹ് നല്ല വെയിലന്നെ ഇന്നലെ മഴ ണ്ടാർന്നില്ലേ
ആ ഇന്നലെ കോറഞ്ഞ ന്നാലും അധിക്കൊന്നുൽ ങ്ങനെ ഇപ്പൊ മഴക്ക് ഒരു ഒരു ടൈം ഇല്ലല്ലോ അല്ലെങ്കി ഈ സമയത്ത് ഭയ ആഹ് അല്ലെങ്കി ഈ സമയ പേരും മഴയേക്ക് മഴയും പിന്നെ മുല്ലപ്പെരിയാറ് പൊട്ടണതും പറ ആ ഒരു ന്യൂസ് കൂടുതലായിട്ട് കാണല്
ആഹ്
ഹ് കുത്തിരിക്കും ഡാം തുറക്കണോ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞാട്ടല്ലേ കേൾക്കല് ഇപ്രാവ്ശ്യം നമ്മുക്ക് മഴ മഴ മഴ കുറവായണ്ട് മഴ കൊറവായാലും കെത്യേടാണ് നമുക്ക് ഇനി അങ്ങോട്ട് വെള്ളം കിട്ടൂലെ ലെ വെള്ളം കൊറവായിരിക്കും വെള്ളത്തിനോട്ല്ലേ നമ്മള് ജീവിച്ചു പോണെ അല്ല നമുക്ക് ഇവടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നില്ല പോയി പക്ഷെ പൊതുവെ ഇണ്ടായിരിക്കും വെള്ളത്തിന് കൊറവേയ്ക്കും
ആഹ് ആഹ്
ആഹ് ള്ളം കൊറവായിരിക്കും വെള്ളം ആണെങ്കി ഒരാള്ണ്ട്
ആഹ് ചെറുതൊ
ഉം
അഹ് ആഹ് ഇന്നും നാളെക്കെ ലീവ് ആണല്-
ഉം ഇന്നും നാളി
ഉം
മാറ്റനാളെക്ക് ഓട്ട് പോകാനുള്ള
ആ
വീട്ടില് എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ
ചെറുതായിട്ടൊക്കെ അങ്ങനെ തോനെന്നില്ല ചെറുതായിട്ട്
ആ ആ നമ്മള് ആവശ്യത്തിനുള്ള പച്ചമുളക് അങ്ങനത്തക്കെ ആരിക്കുംല്ലേ
ആ ചെറുത് അവിടെയ
ആ ഇവിടെ അങ്ങന്നെ തന്നെ
ആ ഇവിടെ പിന്നെ വല്യ ഇതൊക്കെണ്ട് ഫാമും നമ്മള് തൊട്ടപ്പറത്തേ വലിയ ഒരു ഫാമ് ഒക്കെ ഉണ്ട് അവിടെ ഏക്കർ കണക്കന് സ്ഥലത്ത് നല്ല ഉം ഇതൊക്കെ വെച്ചിട്ട് ഈ കോഴി ഫാം ആ ഉണ്ടല്ലോ കോഴിക്കാട അങ്ങനത്തെ ഫാമുകളൊക്ക ആ അതൊക്കെ ഓരോരുത്തരുടെ വരുമാന മാർഗ ആ അവിടന്ന് വാങ്ങും അപ്പം പിന്നെ അടുത്ത് പൈസ ഒന്നും ആവില്ല നമുക്ക് പുറത്തന്ന് മേടിച്ചന് അത്ര പൈസ ആവും നമ്മൾ അറിയുന്ന ആൾക്കാരന്നെ ആവുമ്പളെ
ആ
അപ്പൊ അവിടന്ന മേടിക്ക
ആ എണിറ്റ
ആ ഏ മോനാണ് ഉം ഇപ്പം നിക്ക് വരുന്നുണ്ട്
ആ
പിന്നെ എന്തൊക്കെയാ എന്ത് ചോ ക ഉച്ചക്ക് എന്താ കറി
ഉച്ചക്ക് പരിപ്പ് വെള്ളരി വച്ചച്ചന
ഏ വെച്ച് കഴിഞ്ഞോ ഒമ്പതര ആയിട്ടേ ഉള്ളു ഏ വിട്ടില്ല
രണ്ടു മക്കളന്നെ ഉള്ളൂ
ആ ആ ഇക്ക അവിടെ ഉണ്ടാവും ഇപ്പില്ലെ ആ അപ്പൊ സന്തം പെരയാണ്
ആ ആ ആ
ആ സ്വന്തം പെരയാകുമ്പോ പിന്നെ ഞമ്മക്ക് പിന്നെന്തിനാപ്പം നേ ഏ അവുടെ കാക്കണ
അത് മക്കള് വന്നാൽ പിന്നെ ഓരെകൂടെ നിക്കാവിചാരിച്ചണ്ടാ പണിയൊക്കെ കഴിച്ച്വച്ചാല് അല്ലെങ്കിൽ ഓല് ഫുൾടൈം ഫോണിലായിരിക്കും
ആ-ആ ആ നമ്മള് പണിയെടുക്കണവരെ നമ്മള് കൊടുക്കയും ചെയ്യും
ആഹ് കൊടുക്കുംചെയ്യും ആ അവിടെരിക്കട്ടെ വിചാരിച്ച് കൊടുക്കുംചെയ്യും അപ്പോര് മദ്രസ്സ വിട്ട് വരുന്നതിന് മുമ്പ് വേഗം തീർക്കട്ടെ കരുതിയാണ്ട്
ഹെ-ഹേ വിളിയൊക്കെ വേഗം കയിച്ചോ അതോ
കുളിയോര് വന്നിട്ട് കുളി കുറച്ച്നേരം
പക്ഷെ അങ്ങനെ കഴിഞ്ഞ്കഴിഞ്ഞാൽ നമുക്ക് സുഖാ മറ്റേ അങ്ങനെ ഓര്ണ്ടാവുമ്പോ ഓല് വീട്ട്കാര്യം നടക്കും അപ്പത്തിനും അടുക്കളയക്കെന്നോ ഇക്ക മറക്കും പിന്നെ ഞമ്മക്കായാലോ ഫോണിനി കണ്ടാല് വഴിയരികി ഫോൺകണ്ടാപിന്നെ അതെടുത്ത്‌ കഴിഞ്ഞാലൊരു കിരീടാണ്
ആഹ്
നിങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെണ്ടോ അതായത് ഫ്രണ്ട്സിന്റോക്കെ
ആഹ് വാട്സപ്പ് ഗ്രൂപ്പൊക്കെണ്ട് ആ-ആ-ആ മീറ്റപ്പ് ഇടക്കുണ്ടാവും അങ്ങനെ പത്താം ക്ലാസ്ത്തൊക്കെണ്ടാവും പിന്നെ പ്ലസ് ടും ഡിഗ്രിം ആ അതൊന്നും അങ്ങനെണ്ടാവില്ല
ഏഹ് അതന്നെ അതിപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെ ഞങ്ങളിത് മീറ്റപ്പ് പത്താം ക്ലാസ്ത്തെ കഴിഞ്ഞ് അതന്നെ കുറച്ച് ഗേൾസേ വന്നി ട്ടുള്ളെ അപ്പോല് ആ ബോയ്സെല്ലേണ്ടാക്ക അപ്പൊ ഓരറയിണ്ട് ഇന്നി ഇങ്ങളെ വച്ച് വച്ചിട്ടുള്ളൊരു കളിയില്ല പറഞ്ഞിട്ട് ഇപ്പവിളിച്ചോല് സാധനൊക്കെണ്ടാക്കി ആഹ് എല്ലാരും ഓല് സാധനൊക്കെണ്ടാക്കിട്ട് അതെക്കെ ബാക്കിയാവ്ണ്ട്
ആഹ് ആഹ്-ആഹ്
അപ്പൊ ഓല്ക്ക് ചടിച്ചോയി അപ്പൊ ഞങ്ങള്പറഞ്ഞാ ഞങ്ങള് കൊറച്ചാൾ ക്കാർ വരുല്ലോ ഞങ്ങള് കൊറച്ചാൾക്കാര് വന്നിട്ട് കര്യില്ല എല്ലാവരും ഇറങ്ങി സെസെക്യുറെയ്തു അപ്പാർക്കും നോ ഇങ്ങക്കെന്നെ തമ്മിൽ തമ്മിൽ കാണാൻ പൂതിയില്ല ഗേൾ സെല്ലാരും വരുംന്ന് ചെലപ്പങ്ങനെയെക്കാകുമ്പോ എല്ലാരും ഒരുമിച്ച് സഹകരിക്കണം
ആഹ് സഹകരിക്കണം ആഹ്-ആഹ് അപ്പൊള്ളത് മാറ്റിവെച്ചന്ന് കൂടിയാലെ രസാ ആഹ് അവിടെ പ്സ് ടു കഴിഞ്ഞതാ
ഏ ഞാഡിഗ്രി കയിഞ്ഞു
ആഹ്-ആഹ് ഞാനും ഡിഗ്രി കയിഞ്ഞതാ
ആഹ് ഏതിന് ഡിഗ്രി
അറബിയെന്നെ ഈ അറബി
ഏഹ് ഞാന് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കയിഞ്ഞ് അന്റതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പിന്നെ ഇത്പോയിട്ടില്ല പിന്നെ അങ്ങനെ നിന്ന് പിന്നെ പ്രസവം കാര്യയിട്ട് അങ്ങനെ അങ്ങനെ പോവാൻ കയിഞ്ഞില്ല ആ പിന്നെ ചെർതായിട്ടിങ്ങന ഓ ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടുക്കെങ്ങനെ ട്യൂഷനെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അത് എവിടംവരെ പോവാവോ ഹ്മ് അത്രേള്ളു നിങ്ങളെന്തെ ചെയ്യുന്നെ
ഇല്ല ഒന്നുംചെയ്യുന്നില്ല ഓരോ കുട്ടിനെച്ചിട്ടാ
ആഹ് ഓരോ കുട്ടികൾക്കും ഓൺലൈനയിട്ടും ഓഫ്‌ലൈനായിട്ടും ഒക്കെ അങ്ങനെ എടുക്കും ഇൻിവിജൽ ട്യൂഷൻ സെന്റർൽ നിങ്ങളോ നിങ്ങൾക്ക് എന്നാല് എന്തെങ്കിലൊക്കെ ഒരു വർക്ക് ചെയ്തൂടെ
ചെയ്യ് പ്പ പിന്നെ അയിന് താല്പര്യല്ലേ അന്നൊന്നു താല്പര്യ ല്ലേനി പ്പൊ വെർതെര്ക്കുമ്പൊളാണ് എന്തെങ്കിലൊക്
ഇവരൊക്കെ സ്കൂൾല് പോയി കയ്ഞ്ഞാലേ നമ്മള് ഫ്രീയല്ലേ
ആഹ് ഇപ്പൊ ഫ്രീ ടൈം ആണ്
നിങ്ങള്ന്ന് പറഞ്ഞാല് സ്വന്തം പൊരേ കൂടി ഇല്ല വേറെ ചുറ്റു പാടൊന്നുല്ലല്ലോ അപ്പൊ പിന്നെ നോക്കിക്കൂടെ ഇപ്പം നോക്കണം പിന്നെ കയ്ഞ്ഞാ പിന്നെ നമ്മക്ക് മടിയവും
ആ പിന്നെ മടിയാവും കമ്പ്യൂട്ടറ് എന്തെങ്കിലും നോകണം
ഏ
മറ്റേന്റെ ടച്ച് ഒക്ക വിട്ടോയൊ അത് നോ ന്ന് നോക്കാൻട്ട തിര് അന്ന് പിന്നെ പ്പ കൊർച്ചായി ആറു വർഷായി
ഏ ആറു വഷായൊ അറബി ആയിരുന്നു അല്ലേ
ആ അറബിയാര്ന്നു
ഏ ഇപ്പൊ അറബിക്കൊക്കെ അറബ് ബി അങ്ങൻത്തെ ലാങ്ങെജസിനൊക്കെകാരം കൂടുതലായിട്ട് ഇപ്പം ഏ സ്കോപ്പ് ഉണ്ടവാ മറ്റെ സാധാ വിഷയത്തിനൊക്കെ ആഹ് അതെ ഇപ്പ ആ ആ അറി ഇപ്പൊ ഈ ങ്ങളെ വേണെങ്കി നിങ്ങളെ അ എൽപി അവ്ടെ കൂളെങ്കി വിൾച്ചാൽ എന്തെങ്കിലും ടെമ്പററി വേക്കൻസിങ്കിൽ തെരാൻ മതിയാവും അറ ബ്യായൊണ്ട് ബാക്കിള്ളതൊന്ന അറബിം ഹിന്ദി ക്കെ അങ്ങനെ കിട്ടും കഷ് ക്ഷെ ഇപ്പോ തൊന്നും അങ്ങനെ കിട്ടാൻ ചാൻ ല്ല അഒക്കെ നമ്മള് അന്വേശ്ച്ച് ഇന്റർവ്യൂ കയ്
ആ ആ ആ നോക്ക്യോക്ക
ഉം പിന്നെ ഹസ്ബൻഡ് പഠിച്ചതാണോ
ഹസ്ബൻഡ് പ്ലസ് ല്ല എസ്സൽസി അയ്ഞ്ഞിട്ടോള്ളു
ഏ ആ ഒൽക്ക് താല്പര്യല്ലേ പഠിപ്പിക്കാന്
ആഹ് പഠിക്കാനൊക്കെ താല്പര്യം എല്ലാത്തിനും താല്പര്യെന്നെ സപ്പോർട്ടെന്നെ എല്ലത്തിനും
നാൻ പിന്നെ ഇപ്പ ഇന്നത്തെ കാൽത് ഒരാക്ക് പറ്റാണെങ്കി ഒരാക്ക് പറ്റൂല ഏ അപ്പൊ പിന്നെ ഓല ട്ട് കാര്യല്ലല്ലോ അത് അങ്ങനൊര് ത് തന്ന്ട്ട് നമ്മള് പൊവാണ്ട പോവാതന്നല്ലേ ന്നത്തെ കാൽത്താണെല് ഇപ്പം പോവാണി എം ചെലോര് വീട്ട്കാര് സമ്മയ്ക്കൂല ക്ക്‌ കുട്ട്യൾക്ക് വെ അങ്ങനെയാണ് പ്പൊ വര്ന്നത്
ആഹ് ഹസ്ബന്ഡന്റെ ഉമ്മക്കായാലും അങ്ങനെന്നെ പഠിക്കാൻ പോണൊക്കെ ഭയങ്കര ഇഷ്ട
ഏ ഇത്രയും നല്ല ഫാമിലി കിട്ടിട്ടല്ലെ
ആ
ന്നത്തെ തലമുറ അങ്ങനെ എ
ന്നത്തെ ത
അ കണ്ടെക്കെക്കൊ എന്ന ശരി ട്ടോ എന്ന ശരി
ആ ശരി